അ കേ
ആ എന്താണ് കൊറെ ല്ല വിളിച്ചിട്ട
ആ എന്ത് നല്ല വിശേഷം സുഖല്ലേ
ഇ സയത്ത് വിളിച്ച ബുദ്ധിമു
ഇല്ല ഇല്ല ഇല്ല ഞക്കക്ക ഉറങ്ങാൻ കൊറെ ടൈം ആവും പിന്നെ ആ പിന്നെപ്പാ ചെറിയ മക്കളുള്ളവർക്കൊക്കെ പിന്നെ കുട്ടികൾ ഉറങ്ങുമ്പോ വേണല്ലോ
ആ ഞാനതാണ് എനക്ക് നേരവെത്തളി മക്ക മക്കളും കാര്യങ്ങളുംക്കെ ആയിട്ട് മൂന്ന് കുഞ്ഞു കുട്ടിളല്ലേ അപ്പൊ അവര് രണ്ടാളും ഒറങ്ങണ്ടേ അതാണ് ഒന്ന് ഒന്ന്ഒറങ്ങനുള്ള ടൈം തന്നെയാണ് പക്ഷെ ഞാൻ
കുട്ടിയാണ് പ്ലസ്റ്റക്കെ കഴിഞ്ഞ മോളാണ് അപ്പൊ പിന്നെ കൊഴപ്പില്ല പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ
ഫുഡെ കഴിച്ച് ഇപ്പ കെടുക്കാൻ വരുന്നു ഞാൻ കുട്ടിള് എന്താണ് ഓറുബേ വേഗം പോയിക്കാണ്ട്
രാത്രി എന്താ ചോരണെ കഴിക്കാഅതെ ചപ്പാത്തിയക്കെ ഉണ്ടാക്കുവോ
അ ഇപ്പൊ പ്രസേദിച്ച എടുക്കയാണല്ലോ അതുകൊണ്ട് പിന്നെ
അതെ പ്രസഹിച്ചെടുക്ക ആ ആആ ഇല്ല ഞാന റിഞ്ഞിട്ടില്ല അല്ല ഞാന ശേഷംള്ളതൊക്കെ അറിഞ്ഞു പിന്നെ അ പ്രസവിച്ചച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്രായിഈ കുട്ടിക്ക്
ഇരിക്കുന്നാ നാല്പത് കഴിഞ്ഞിട്ടുള്ളൂ എന്താണ് മൂന്ന് കുട്ടികള ഇണ്ടടാ ഒരു ഒരു ഒരു ഡെലിവറി തന്നെ ആ ടെസ്റ്റ് ബ് ശിശുല്ലേ കൊറെ ആയല്ലായിരുന്നു എനിക്ക് എന്താണ് കുട്ടിൾ ഇല്ലരുന്നല്ലോ അങ്ങനെയിട്ട് ആഒരുതിതന്നെ മൂന്ന് കുട്ട ലെന്നു അണ് കുഴപ്പൊന്നുല്ല ഹെ മോളുണ്ട് രണ്ട് മോനുണ്ട്
ആ ആ ആഹ് നാല്പ്പതായിട്ടുണ്ടോ ഇപ്പൊ നല്ല രസവൂലേ ആഹ് ആഹ്. പിന്നെ ഇപ്പൊ എവിടെ സ്വന്തം മുട്ടിലാണോ അതോ
ആഹ് ഇപ്പൊ ഞാന് ഇതില് ഹോംകെയറിലായിരുന്നു അന് മാറിട്ട് ഇപ്പ എന്റെ വീട്ടക്ക് വന്നിരിക്കുന്ന അതില് മുപ്പത് ദിവസം കടന്നിട്ടള്ളൂ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ
അവിടെ നല്ല ഇതൊക്കെയാണ്ല്ലേ ഇപ്പ ഇന്റെ അന്യത്തി വിശേഷ ആരിക്കുണ്ടോ ഓഗസ്റ്റിലെ പ്രസവം.
മസ്റ്റ് ആയിട്ടോ എന്താണ് അവിടുത്തെ നമ്മെ ഭക്ഷണരീതിയാലും കുഴപ്പില്ല അതുപോലെ തന്നെ ഭക്ഷണത്തൊൾ എനിക്ക് പറയാനുള്ള അവിടുത്തെ ആ കുളി ഉണ്ടല്ലോ.
ആഹ് ആഹ് നല്ലതാണല്ലേ നമ്മൾ പുറത്ത് നമ്മള ആളെ വെച്ച് ചെയീനക്കളും നല്ലതല്ലെ. മളൽ അങ്ങനെ പോയി നിക്കണത്.
നമ്മള് വീട്ടില ആളെ വിളിച്ചിട്ട് നിക്കണെങ്കളോ അത്രയും ബെറ്റർ ആട്ടോ അവിടുത്തെ നമ്മൾ ആ ഉഴച്ചില് അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ധാര അങ്ങനെ നമ്മള് പുഴുങ്ങിെടുക്കുന്ന പോലത്തെ ഒരു സിസ്റ്റം കാര്യങ്ങളൊ
ആ ഇണ്ടല്ലേ ഭക്ഷണൊക്കെ നല്ല പോലെക്കെ കിട്ടും
ആ ഭക്ഷണം കൊ ല്ല രാവിലെ ഇതേമാതിരി നമുക്ക് ഒരു പഴവുംത്തിന്റെ ഒ ഇതുണ്ടാവും അനെ ഉ കോഴിമുട്ടി ഉണ്ടാവും കേട്ടോ ഒരു ദസം കോഴിമുട്ടണെങ്കിൽ ഒരുിവസം കാടമട്ടയിരിക്കും ഒരു ദസം പഴയയിക്കും അങ്ങന ഓരോ ദിവസം ഓരോന്ന് അങ്ങനെണ്ട നമ്മ വീട്ടിന്ന് മറ്റുള്ളരൊക്കെ കഴിക്കണ മായിരി എനിക്ക് പിന്നെ ആദ്യമായിട്ടുള്ള ഡെലിവറി ആയോണ്ടാന്നെ എനിക്ക് മറ്റുള്ള അങ്ങന വല്ലാതെ അറിയൂല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഏ ഏട്ടത്തി ക്കെ പ്രസവിച്ച സമയത്ത് ഞാൻ കണ്ടു റ്റ് ഉണ്ടായിരുന്നു അനിയത്തിക്കെ പ്രസവിച്ച സമയത്ത് എമ്മക്ക കൊറേ ഉണ്ടാക്കി കൊണ്ടുന് കൊടുന്ന് പക്ഷെ അന്നന്നി ഇങ്ങനെ ഈ കയറില്ലല്ലോ
ഇല്ലല്ലോ ഇപ്പൊ പിന്നെ എല്ലാരും തന്നെയണല്ലോ.
ഈ ആളും ഇല്ലത്തത കൊണ്ട് തന്നെ
ആഹ് പിന്നെ എന്താണ് ഇതൊക്കെ ബീഫും ചിക്കന് ചിക്കന്
ആ ഓരോ ആ ആഴ്ചകളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ബിരിയാണി. ആട്ടോ മന്ത്യായിട്ടോ അങ്ങെന്തെങ്കിലും ട്ട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കുഴപ്പമില്ല പിന്നെ ഒരു കൂളിയൊക്കെ കഴിഞ്ഞ്
ഫുഡ് വാണേ ഭക്ഷ.
ആണ്ട് ആ ഉണ്ട് അപ്പൊ ഇപ്പൊ നിക്കണ ഒരിക്കുള്ള ഫുഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മള് രാവിലെ ഒരു കൊറച്ചരം കഴിഞ്ഞാലേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ാല് അവര് ഒരു മഞ്ഞക്കുള്ള ഒരു പച്ചമറി നക്കുവായിട്ടുള്ള ഒരു കഞ്ഞിണ്ട് ട്ടോ അവിടെ ഒരു ആ അത് അത്തി പേഷ്യന്റിന് മാത്രേ ഉള്ളൂ അങ്ങനെ. പിന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് ഡോക്ടർ വരും.
വരൂല്ലേ അപ്പൊ രാ രാത്രി കുട്ടിയൊക്കെ കറഞ്ഞ നോക്കാനൊന്ന് വ അപ്പോഴൊന്നും ആളുണ്ടാവല്ല അല്ലേ
ആ എനിക്ക് പിന്നെ ഞാന് പുൊറത്തുന്ന് എന്താണ് എന്റെ കുടുംബത്തി ഒരാള നിനെന്നു കാരണം ഒരാൾക്ക്ൽക്കാ നമ്മൾ ഭർത്താവിന നോക്കാ നമുക്ക് നക്കാം അങ്ങനെയൊെ കാരണ മൂന്ന് കുട്ടികളുണ്ടായ കാരണം നോക്കാൻ പ്രയാസ ആയോണ്ടാണ് എല്ലാവർക്കും ആ ഒരു ആ ആഹ്. ഒരാൾക്ക് ആ ഒരാൾക്ക് ഞമ്മൾ കൂടെ നിൽക്കാന്നുള്ള സ്കീം ആണ് അവിടെ ഉള്ളത്. തെ പക്ഷെ ബസ്സിന് വരും പോവൊക്കെ ചെയ്യാം അന് കുഴപ്പില്ല പക്ഷെ എന്താണ് അവിടെ ഒരു രാത്രി കടുത്ത്
ആ മൂന്ന് കുട്ടികളൊക്കെ ആകുമ്പോ എന്തായാലും രാത്രി നമ്മൾക്ക് ഉറക്കുണ്ടാവ
ള വേണം.
ഒരാൾ വേണം നോക്കാനായിട്ട് ഒരാൾ വേണം
ഇപ്പൊ ഞാന് എന്താണ് എന്റെ ഉമ്മാന്റെ ഏട്ടത്തി ഉണ്ട് കുറച്ച് ദിവസം ഓൾ നികാന്ന് പറഞ്ഞ് ഓൾ ഇങ്ങനെ മാറിയിട്ട് മൂന്നോളം മാറി മാറി.
ആ ആരെങ്കിലുംക്കെ ആയിട്ട് ഇങ്ങനെ നിക്കൂല്ലേ ഉമ്മക്കെ ഉമ്മൊക്കെ വന്ന് നിക്കാറില്ലേ അ ഇമ്മന്റ് അടുത്തെന്നെന്ന് അപ്പ ഇമ്മാന്റെ ഏട്ടത്തി വന്ന് നിക്കൂല്ലേ
ആരെങ്കിലും വേണം അല്ലെങ്കിൽ കഴിയൂലാകരണംനിക്ക് പാൽ അവർക്ക് തികയുന്നില്ല മൂന്നാളായതെണ്ട് മ പാൽ തെകയുന്നില്ല ന ലപ്പോ നമ്മളിങ്ങനെ ലാപ്ടോപ്ും കൊടുക്കുന്നുണ്ട് ലാപ്ടോപ്ും അല്ലാതെതുലട വിശന്നിട്ടു കാര്യ യനായ്
ആ അതന്നെ ഒരാൾ കൊടുക്കണ്ടതല്ലേ മൂന്നാൾ കൊടുക്കണത് അപ്പൊ എന്തായാലും
സിസെറിയന്നെല്ല എന്ത നോർമൽ അല്ലല്ലോ കാരണം നോർമൽ ആക്കിട്ട് കാര്യമല്ല കാരണം ഡോക്ടർ ിൽ മൂന്നാ ആൾ കൂടികുമ്പോൾക്കും പിന്നെ ഫസ്റ്റ് വന്ന് നിൽക്കുന്ന കുട്ടിക തല കുറ കുറ വലിയ തല കുറച്ച് വലിയ കുട്ടിയാണ് പിന്നെ ലാസ്റ്റ് ആ പിന്നെ ഒരു കുട്ടിക്ക് കുറച്ചൊരു വെയിറ്റ് കുറവും കുറച്ചൊരി ഇതുംണ്ട് കേട്ടോ പക്ഷെ കൊഴപ്പമില്ല ആ വേറെ വൈകല്യങ്ങളൊന്നുമില്ല പക്ഷെ ഞമ്മള് കാഴ്ചയിൽ മറ്റുള്ള രണ്ട് കുട്ട
കുട്ടികളൊക്കെ ആണു ഇനിയിപ്പ ആ ആ കുട്ടിയും ഉഷാറായി വരിയാ അങ്ങനെ പൊതുവേ അങ്ങനെ കാണാറുള്ളത്
അപ്പൊ അവിടെ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ അങ്ങനെ വേറെ ഉണ്ടായിരിക്കണേ അതുകൊണ്ട് പിന്നെ ഞങ്ങക്ക്
എന്റെ എന്റെ മൂത്ത് ചിക് ഇതേ ലെ രണ്ടു കുട്ടിയാലായിട് നോർമൽ പ്രെസവംതന്നെയിരുന്നു രണ്ടുകിട്ടോളും
പക്ഷെ എന്റെ അ്മാക്ക മൂന്നണ് ഉണ്ടരപ്പൊ ഡോക്ടറ പറഞ്ഞു അനെ റിസ്ക് എടുക്കാണ്ട് നല്ലേ അൊക്ക് ആ അപ്പൊ റിസ്ക് എടുക്കണ്ട പറഞ്ഞിട്ട് പിന്നെ അങ്ങനെണ്ട് സിസെറിയാൻ ആക്കി ആ കൊറ ആയില് കൊറ ആയ ഇപ്പ കൊറേ ആായിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടല്ല കുട്ടിണ്ടായത് അപ്പൊ അത് ആ അപ്പൊ കൊറച്ചൊക്കെ ഏജ്യല്ലോ അപ്പ ഇനി ഇങ്ങനെ എടുക്കണ്ടാ പറഞ്ഞിട്ട് നാല് ദിവസറ ആാക്കിയതല്ലോ അയിെ ഞക്കിപ്പ അന്ന് അന്ന നേരം
ല്ല
ഓ അതെ ഇനി വിളിക്കാനും പറയാനും ആര് ബാക് ില്ല ഒക്കെ ചെയ്തിട്ടുണ്ട് ഉ കാരണം ഉ അത് അത്രയും പൂരിവെച്ചതല്ലേ നമ്മള്
ആഹ അതന്നെ എന്നാലും പഠിച്ചവന് മൂന്നെണ്ണത്തിന് ന്നല്ല എല്ല
ടെസ്റ്റ് ടെസ്റ്റില് ഒഓലക്ക് കൊഴപ്പൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴ ഡോക്ർ പരഞ്ഞു ഇങ്ങനൊരു സ്കീം ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇണ്ടല്ലോ അപ്പൊ പിന്നെ കൊഴപ്പല്ല അങ്ങനെ ചെയുന്നയിന്നു വിരോദ അങ്ങനെ ചെയ് തരാനപറഞ്ഞ ഓള് അങ്ങനൊക്കെ ചെയാറുണ്ട്ൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിനന്നരു ടെൻഷന വേണ്ട അതൊന്നും ഒരു ഇല്ല നിങ്ങളെ കുട്ടീ തെെയാണ് എന്നൊക്കെ പറഞ്ഞ
ആ ആ
കൗൺസിലിംഗ പോലെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശം ട്രീറ്റ്മെന്റിന് പോകുമ്പോഴൊക്കെ അങ്ങനെ പറായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ പറ എന്താലും നമ്മുക്കൊരു മക്കള് വേണ്ട കൊറെേ മുതല ഉണ്ടാക്കി നമ്മുക്ക് കാര്യംില്ലല്ലല്ലോ
ല്ല അതല്ലക്കെ അനുഭവിക്കാൻ മക്കളും വേണ്ട
ആഹ അപ്പൊ മക്കള് ഇല്ലാതെ നിനക്ക് എന്താന്നറിയില്ല ചഏട്ടന്മാർക്കും അനിയന്മാർക്കും
ആ അതാണ് നമുക്ക് എനിക്കും അങ്ങനെ തന്നെ ഒരുപാട് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് മോള ഇണ്ടായത്
അതൊക്കെ നമ്മുക്ക് അങ്ങനെ തന്നെ ഉണ്ടാകുമ്പോ നമ്മുക്കൊരു സന്തോഷമാണല്ലോ ശെരി നമ്മക്ക് മ്മ ചെ സമയത്ത തോന്നുന്നു ഇ കുട്ടികളെ ഒരു എന്താ കാണുമ്പളെ വാ അങ്ങനെ വാശിനല്ല
ആ പിന്നെ അപ്പൊ അതല്ലേ പ്രായം അതല്ലേ കൊറച്ചും എന്തായാലും കൊറച്ച്
പക്ഷെ ഉറങ്ങാതിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു വേണ്ടില്ലായിരുന്നുല്ലേ എന്തിനാ ഞാാനിന്റെ ഉറക്കൊക്കെ പോയില്ലേ പിന്നെ ഞാൻ വിചാരി കൂട്ടം എന്നാും ഞാൻ ഇത്രയും ആശിച്ചി് എനിക്ക് കിട്ടിയതില്ല എനിക്ക് എത്ര ഉറക്കം പോയാലും വേണ്ട
അങ്ങനെ ചിന്തിക്കരുത്ട്ടാ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്
രാവില ഒന്നും ഉറങ്ങാൻ പറ്റാതെ വരുമ്പോേ ഏതാച്ചട്ടാ നല്ല എന്റെമ്മയും മുത്തമേ കേട്ടോ അവരെ എടുത്ത് ത്തിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ഒരാൾ ഉറങ്ങുമ്പോ ആ രണ്ടിന് രണ്ടെണ്ണത്തിന് എടുത്തുകാണ്ട്ഓല് പോകും ഇങ്ങനെ കൊണ്ട് ഓല് മേത്ത് ഒട്ട് ഒട്ടിച്ചെടുത ഓർക്ക് ഒരു കുഴപ്പല്ല ഓല് വന്നിട്ടപ്പോ കുറച്ച്സല്ല ആയിട്ടുള്ള ഓല് മൂന്നാള അൻ്റെുള്ളിൽ ഇടുങ്ങി കിട
ഇടുങ്ങി കടുക്കന്നെല്ലേ അവർക്ക് അതൊരു ഇത്ണ്ടാവും പുറത്തേക്ക് വ വന്നപ്പോ-
എന്തോപോലെ തോ ഒരു പ്രയാസോൽക് ഉണ്ടാവരിക്കും നിനക്ക് ഇവിടത്തെ ക്ലൈമറ്റ് കണ്ട് സെറ്റായി കിട്ടോള്ള്ള ഒരു പ്രയാസോടോ ഒക്കെ പറഞ്ഞ അതൊന്നും വിഷയല്ല ഞങ്ങളവിടെ കിട്ടുന്ന സമയത്തെ കുട്ടിയോൾ ഇങ്ങനെ -
പിന്നെപ്പോ ഒരു ഓ എങ്ങനെ വന്നാലും ഒരു ര രണ്ട് വർഷം കഴിയേണ്ടിവരും - കുട്ടിളെ ഒരു ഇതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ അത് വരെള്ളരു പ്രയാസം ഉണ്ടാവും
പിന്നെ ചെറുതിന് ഇങ്ങനെ കൊറ ച്ചൊരു തൂക്കത്തിന്റെ ഇത്ണ്ട്അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ വരണ്ടന്ന് അല്ലെങ്കിലും പറഞ്ഞുക്ക്ണ് കാരണം അത്യാവശ്യം ടൈം എടുത്തിന്നുട്ടോ സിസേറിയന് സാധാരണ നമുക്ക് കുറച്ച് സ സമയല്ലേ ഇടക്കൊള്ളൂ ഓരോന്നേക്കാ മണിക്കൂറൊക്കെ അല്ലെ ആ അതിനനുസരിച്ച് ടൈം അപ്പൊ പിന്നെ ഇത് എന്താണ് ഒന്നിനോ അറയിലായിരുന്നു പക്ഷെ രണ്ടെണ്ണം ഒര ഒറ്റ അറയിലായിരുന്നു മൂന്ന മൂന്ന അറലല്ല ഇണ്ടാവ അങ്ങനെത്ര ഉണ്ടാവേണ്ടത് അപ്പൊ ഉ അത്-
ട്യൂബിലൊന്നുംല്ലല്ലോ
അല്ലല്ല അത്ട്യൂബിൽ ഉണ്ടായാല് അത് പിടിക്കൂല്ലല്ലോ അങ്ങനെ മുമ്പൊക്ക് അതേമാതിരി ട്യൂബില ഉണ്ടായിട്ട് രണ്ട മൂന്ന് പ്രാവശ്യം പോയി ഇണ്ട് അത് പറഞ്ഞല്ലോ ഡ്യൂബില ആയിട്ടാണ് പോണത് അതില് കുറ ബ്ലീഡിങ്ങും കാര്യങ്ങളും-
അല്ലെരുന്നു ട്യൂബിൽ-
ഒന്നായിട്ടെന്ന് ആ അതുകൊണ്ടാണ് ഉണ്ടാവന്നുള്ള ഒരു ഇത് നമുക്ക് തന്നിട്ട് ഉറപ്പ് തന്നിട്ട്- നമ്മള തന്നെയാണ് അതില് പേടിക്കാനില്ല ടെഷൻ അടിക്കാനില്ല പറഞ്ഞിട്ട് ഇത് തന്നത് അപ്പൊ എല്ലാരും ഇങ്ങനെ സ്ഥലമായിട്ടക്ക- സംസാരിച്ചപ്പോ ഓല് പറഞ്ഞത്
ആ ആഇപ്പൊ
അങ്ങനത്തെ കുട്ടികളൊന്നും ഞമ്മളതാവൂല അങ്ങനെണ് ഇങ്ങനെയ എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ
ആ അല്ല പിന്നെ ഒന്ന് രണ്ടു വട്ടം ണ്ടായിക്കണെങ്കിൽ നമ്മുക്ക് വിശ്വാസ ആയല്ലോ ഓ ഉണ്ടാ തീരെ ഉണ്ടാവാത്തവരല്ലല്ലോ
ആ അങ്ങനെ അങ്ങനെ ട്യൂബിലായിട്ട് രണ്ട് പ്രാവശ്യം പോയി ഒരു മുന്തിരി കുല പോലെ ഒരു സംഭവം ഉണ്ടായിട്ട- അങ്ങനെ പോയി അങ്ങനൊക്കുള്ള പ്രശ്നങ്ങ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഇരുപത് വർഷത്തിന്റെ മുമ്പ് ഒരുപാട് സമയം ഉണ്ടല്ലോ ആ പിന്നെ നമ്മള ആദ്യം കുറച്ച് കാലങ്ങെ സെപ്പറേറ്റ് ആയിട്ട എ എന്ന വച്ചാല് ഭർത്താവ്പൊറത്തായിട്ടു ഞാന് വീട്ടില് ഇവിടെയും അങ്ങനൊക്കെ ആയിട്ട് ഇരുന്നേനോ കൊടക്കങ്ങനെ ആ അപ്പ അത് കുറ കഴിഞ്ഞപ്പോഒരു മൂന്ന വർഷം ഞങ്ങൾക്ക് കുട്ടിയോൾ ഉണ്ടാകുന്നില്ല കണ്ടപ്പോ- അവിടന്നും കണ്ടു പിന്നെ സ്ഥിരറ്റയിട്ട് ഇവിടെ തന്നെ ഒരു ജോലിയായിട്ട് അങ്ങനെ സെറ്റില ആയി
ആ അപ്പൊ ആരുല്ലെങ്കി ഇപ്പങ്ങനായി ഇപ്പൊ ഇപ്പത്തെ സമയത്ത് നാട്ടിലുള്ളത് നന്നായില്ലേ
ആ ഇപ്പൊ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പോ സുഖാണ് ഇപ്പോ ഞങ്ങവിടെ കടക്കുമ്പോളോക്കേ മൂപ്പര്എന്താ രാത്രി ഡേ രാത്രി വൈകി അവിടെ വരൂ അങ്ങോട്ട് വരും പിന്നെ ഓല വീടിനോട് എടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം- അവിടുതേ കാ ഇതിൽ നിന്നതേ ഉം അപ്പൊ പിന്നെ ആ
പ്രസവിച്ചിട്ട് നിന്നത്
പക്ഷ ആരെങ്കിലുംക്കെ ഉണ്ടെങ്കി അനിയത്തിയൊക്കെ പ്രസവിക്കുമ്പോ അങ്ങനെ നക്കണുന്ന്ണ്ടങ്കിൽ അതാണ് ഏറ്റവും ബെ കാരണം നമ്മെളെ വീട്ടിലുള്ളവർക്ക് വല്ല്യ പ്രയാസ ല്ലല്ലോ നമ്മള് കെടുക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കി തരണല്ലോ അല്ലെങ്കിൽ ആ കുളി ശരിയായില്ലെങ്കിലോ
വിശ്വസിക്കാൻ പറ്റൂലേ എന്താണ് അവർ അത് പറഞ്ഞ-
കുളിപ്പിക്കലൊക്കെ കുളിപ്പിക്കല് മാസ്റ്റ കുളിപ്പിക്കാനല്ല ഒരാളാക്കണത് അത് കുളിപ്പിക്കല് മസ്റ്ററ്റാട്ടോ നമുക്ക് ഞമ്മ പറയാ ഭക്ഷണത്തിന് പിന്നെ തടി കൂടൂല തടി കുറഞ്ഞാ ഞാനൊക്കെ തടി കുറഞ്ഞാ കാരണം ഒരുപാട് ഇത് ഉണ്ടാവാൻ വേണ്ടിട്ട് മരുന്ന് കു- ചുറ്റ മരങ്ങൾ ഞാൻ തടിച്ചിരുന്നു
ആ ഹോർമോണിന്റെ പ്രശ്നമൊക്കെ ആയിട്ടുണ്ടോ
അതായിരിക്കും പിന്നെ മൂന്ന് മക്കളൊക്കെ ആയപ്പോ മ- ഇത് വയറൊക്കെ കൂടി കൂടി നീരും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നല്ല തടിവെച്ചും നല്ല വെയിറ്റും കൂടി പിന്നെ മൂന്ന് മക്കളുണ്ടാവുമ്പോ അതിനനുസരിച്ച്
ആഹ് അതിനനുസരിച്ച് എന്തായാലും തടിയുണ്ടാവും ഉള്ളോ ഇവളും അത്യാവശ്യം തടിയൊ ആദ്യത്തെ പ്രസവം തന്നെയാണ് അത്യാവശ്യം തടിയൊക്കെ വന്നിക്കണ് പിന്നെ തടിക്കാൻ ഇഷ്ടമല്ല ആൾക്കാരില്ല ഇപ്പത്തെ കുട്ടികളൊക്കെ ഇനൊന്നു-
പോയി നിൽക്കുമ്പോ നമ്മള് തടി കൊറച്ചൊ ഇതാവും അതാണ് ഭക്ഷണം കുറവാകുമ്പോൾ തടി കുറയും
ഞാനേ വിളിക്കട്ടാ ഹലോ ആ ശരി ആ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കെ-
അവിടന്ന് ശരി ഓക്കെ താങ്ക് യു